ഹലോ ആഹ് കേൾക്കുന്നില്ലെ? ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം അങ്ങനെപോണ്
ഉം പണികളൊക്കെ കഴിഞൊ?
ആഹ് പണികള് ഇല്ല ചായകുടി കഴിഞ്ഞിട്ടെള്ളൂ പിന്നെ ചോ അരി അട്പ്പെത്ത്ട്ട്ട്ടൊള്ളൂ
ആഹ് അതന്നെ ഇവെടിം ഉംഹ് പണികളൊക്കെങ്ങനെ കഴിഞ്ഞ് വെരെന്നേള്ളൂ ഇന്ന്പ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതൊണ്ടെ ആടെ ക്ലാസ്സ്‌ണ്ടോന്ന്?
ഏഹ് ഇല്ലല്ല ഇല്ലല്ല ഇല്ല ഇന്ന് ശെനി ഞായറും ഒയി ഒയിവെല്ലേ?
ഒഴിവെന്നാണ്ലേ ആഹ് അതന്നെ അപ്പൊ പിന്നെ അങ്ങനഅങ്ങ് ട്ട് ധൃതി പിടിച്ചൊന്നും എടക്കൂല അല്ലെങ്കി മക്കള് പോ അതെ മക്കള് പോകാനാകുമ്പോഴത്തിനേക്ക് ക്ലാസ്സ്‌ണ്ടാവുമ്പഴേ എല്ലാ പണികളുവാണ്ട് കഴിച്ചാ പിന്നെ കൊർച്ചേരൊന്ന് വെര്ണവരെ നമ്മക്കൊന്ന് റസ്റ്റെടുക്കാലോ വിചാരിക്കും
വേറെ ഇങ്ങൾതൊക്കെ കഴിഞ്ണ്ടാവൂലലെ ചായകുടി കഴിഞ്ഞിലെ?
ചായ കൂടി കഴിഞ് ചോറ് അതാ അടുപ്പത്തിട്ടിണ് കറിയെന്ത ഒക്കായി അലക്കാ ഉള്ളത് ഇട്ടണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന്.
ആഹ് ആഹ് ആഹ്.
ഉം.
മ് എന്താ മഴയുണ്ടോ?
ഇല്ല ഇന്നൊരു വെയില് കാണുന്നുണ്ട് അപ്പൊ പിന്നെ വേഗം അലക്കിയിടട്ടെന്ന് വിചാരിച്ചിട്ടേ.
ആഹ് നല്ല വെയില് നല്ല തെളിവുണ്ട്.
ആഹ് അതന്നെ ഇവിടെ വെയിൽ ഇറച്ചണ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് പോയി അലക്കിടട്ടെന്ന് എന്നാ പിന്നെ. ഏഹ് മഴ ഇനിപ്പളാണോ അറിയില്ലല്ലോ തോന്നുമ്പോളാണല്ലോ മഴയും വെയിലൊക്കെ മാറി കളിക്കുന്നേ.
ആഹ് പെട്ടനെ മഴ വരും വെയിലുണ്ടാവും. ഇന്നലെ ഫുൾ ഇങ്ങനെ മൂടിക്ക് മൂടി നിക്കൂ ആയിനി.
അതന്നെ ഇന്നലെ ഞാൻ അല പൊറത്തേക്ക് ഇട്ടിട്ടില്ല അലക്കിയ തൊക്കെ. അകത്തന്നെ ഇട്ട് കാരണം ഇനിപ്പം ആവുല്ലേ ഇങ്ങനെ കേറി ഇറങ്ങി കളിക്കാനി ചാരിച്ചിട്ടേ. അലക്കല് ഒക്കെ കഴിഞ്ഞ്.
ആഹ് ആഹ് അലക്കൽ കഴിഞ്ഞോ ആഹ് വാഷിമെഷിനിലാവൂല്ലേ?
ആഹ് മ്. പിന്നെ മക്കളൊക്കെ എന്താ മദ്രസ്.
ആഹ് മ ആഹ് മദ്രസ് പോയതാ.
ആഹ് ആഹ്.
ഇന്ന് പിന്നെ സ്കൂളില്ലാത്തോണ്ട് ആക്കമ്പോലെ നേരം വെകിയാ വര്യാ.
വര്യാല്ലേ ആഹ് ഇവിടെ ഇന്ന് സ്കൂളില്ലെങ്കിലും ഇപ്പോ അങ്ങനെ ആദ്യൊക്കെ അങ്ങെ കൊറച്ച് നേരം വൈകി റ്റേനി ക്ലാസ് വിടല് പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പ നേരത്തെ തന്നെ വിടുന്നുണ്ട്.
ആഹ് ആഹ്.
എന്താര്ത്തരെ കൃത്യ ടൈമിന് തന്നെ.
ആഹ് ഇവിടെ അങ്ങനെയാണ് കുളി കഴിഞ്ഞാല് ആഹ് ആഹ് ആഹ്.
ആഹ് ആഹ് പിന്നെ എന്താ കറിവയ്നൊക്കെ കിട്ടി?
എന്താ ചായക്ക്? കറി വെക്കാന് ഒന്നും കിട്ടീട്ടില്ലാ. പത്തിരി ആഹ് പത്തിരി ആഹ്, ഏഹ് ഇല്ലല്ലല്ലാ.
അയിന് എന്തൊക്കെ ഉണ്ടാക്കല് രാവിലെ?
ഇന്ന് ദോശേ ഇഡ്ലീം കടലേ.
ആഹ്.
ദേശേ ഉം ഉം. എന്തേനു കറി പത്തിരീക്ക് ഉം കഴിക്കാനോക്കെ.
ആഹ് മീകറിയാ ആഹ് ഉച്ചയ്ക്ക ത്തേക്ക് വെച്ചതെ ആഹ് ഇന്നലെ ഒന്നും പിന്നെ ഒന്നും ഉണ്ടാക്കിട്ടില്ല.
ഏഹ് ആഹ്.
പച്ചക്കറിയേനു അപ്പൊ പിന്നെ അല്ലല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ വേഗം മീന് ഇന്നലെക്ക് കൊണ്ടോന്നീന് അപ്പൊട്ത്ത് കറിവെച്ച്. അതങ്ങട്ട് കയിഞ്ഞ് ഇനി കറി വയ്ക്ക്ണത് നോക്കണ്ടാ.
ആഹ് ആഹ് ആഹ്.
ആഹ്.
ഉം.
ഉം ഉം പിന്നെ. പിന്നെ ഹെ പോവല് ഉണ്ടോ ട്രിപ്പൊക്കെ പോവല് ഇണ്ടോ? രാവി ഇന്ന് കിട്ടിയതല്ല ഇന്നലെ രാത്രീല് കൊണ്ട് വന്നതാണ്.
ഇന്നലെ രാത്രി. ആഹ് കൊടന്നതാ അതോട്ടാണ് രാവിലെ നേരത്തെല്ലേ ഹ്, ലോങ്ങൊക്കെ പോവോ. ലോങ്ങ് പോവല്ലാ അട്ത്ത്കൊക്കേ.
അട്ത്ത്കൊക്കെല്ലെ ഏഹ് മക്കക്കെങ്ങനെ ആ മക്കക്ക് എങ്ങനെ ഉള്ള സ്ഥല് ത്തേക്ക് പോവുന്നതാ ഇഷ്ടോം.
ഉം ലോങ് പോവണം ഏഹ് സ്കൂൾ വൊക്കേഷൻല് പോയിനി ലോങ്ങ് പോയിനി.
ഏഹ് എങ്ങോട്ടൊക്കെ പോയിനെ.
മൈസൂര്
ആഹ് ആഹ്.
ഉം ഉം.
ഞങ്ങളുണ്ടന്നാ. പോണെന്ന് വിചാരിക്ക്ന്ന് അവിടെ വരെ പോയിട്ട് തിരിച്ച് പോന്നതാ അപ്പൊ പിന്നെ എന്നോണ്ട് അങ്ങട്ട് ഇങ്ങനെ. പോണന്നങ്ങനെ വിചാരിക്ക്ന്ന്. ഇൻഷാഅള്ളാഹ് അട്ത്ത വെക്കേഷനോ ഒയിവ്ണ്ടാവുമ്പളോ പോകണം.
ഫാമിലി അങ്ങനെ പോയ പോയതേനി.
ആണ്ലേ ആഹ്.
ആഹ് ആഹ് ആങ്ങളാരൊക്കെണ്ടായിനി അപ്പ അങ്ങനെ ഫാമിലീന്ന് അങ്ങനെ പോയതാ.
ആഹ് ഞങ്ങളും അങ്ങനെ പോണംന്നൊക്കെ വിചാരിച്ചീനിട്ടോ പക്ഷെ അന്ന് പോവാൻ കയിഞ്ഞില്ലാ. പഷെ അവിടെ ബാക്കിള്ളോട്ത്തൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോയി മുത്തങ്ങ അവിടൊക്കെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ പോന്ന്.
ആഹ് ആഹ് ആഹ്.
ഉം.
അയ്ന് നമ്മള് ഒരുങ്ങിയിട്ട് കാര്യല്ല എങ്ങനായാലും പോകാം ഒരു ഒരാക്കല്ലെങ്കി ഒരാ കയ്യൂല എല്ലാകൂടെ അതെ നടക്കോളൂ പറഞ്ഞാണ്ട് പോവാംപറ്റ്
ആഹ് എല്ല പിന്നെല്ലാരൊയ്വും തൊക്കെനോക്കി നിക്കുമ്പോൾക്കിനെക്കൊന്നും കഴിയും ചെയ്യൂല ഉം അതങ്ങൻതന്നെ എടുക്കാങ്ങനെ എളച്ചണ്ട് ഗൾഫില് അപ് ഓന്ങ്ങനെ വരുമ്പൊക്കെ ചെലപ്പൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അഹ് അങ്ങനെ എല്ലാവാരും പാ ടാകുമ്പൊ രസാണ് ഉം ഉം
ഉം അതേമാതിരൊരു ഫാമിലി ട്രിപ്പൊക്കെ വെക്കണം ഇൻഷാ അള്ളാ
ആഹ് ആഹ് പോകണേ രസാണ് അങ്ങനെ പൊറത്ത്ങ്ങനെ പോകുമ്പോ ഉം ഉം
ഉം പിന്നെ മക്കക്കങ്ങനൊക്കെ പോവുന്നത് ഇഷ്ടായിക്കൂല്ലെ അങ്ങനെ ലോങ് പോകുന്നതൊക്കെ അങ്ങനെ ബീച്ചില് അങ്ങനൊക്കെ പോല്ണ്ടോ
ആഹ് ബീച്ച്ല് കക്കാടം പൊയ് അങ്ങനൊക്കെ പോകേണ്ട് പോയി പോരും
ആഹ് ആഹ്
ഉം ഉം ചെറുതായിട്ടുള്ള
ആഹ് ആഹ് അതന്നെപ്പൊന്നും കഴിയൂല ഉം എന്താണ് മക്കക്ക്ങ്ങനെ എടക്കങ്ങനെ പോകുമ്പളൊക്കെ മക്കക്കൊര് സന്തോഷാണ്
ആഹ് സന്തോസാണ് അതെന്നെ
ആഹ് നമ്മക്കും അതൊരിതാണ് നമ്മക്കും ഇടക്ക് ഒന്നൊരു ഫ്രീ കിട്ടണല്ലോ ങ്ങനൊക്കെ പോകുമ്പോ തന്നെ ഓരോ ത് കിട്ടൊള്ളൂ ഉം പിന്നെ പുസ്തകൊക്കെ വായിക്കിണ കൂട്ടത്തിലാണൊ
ഉം മടിയാണ്
ആണ്ലെ എഹേ എൻക്ക്ന്നെ അതൊക്കെ ഭയങ്കരഷ്ടാ നോവല് വായിക്ക്യാ ഉം പുസ്തകങ്ങളൊ ഉ ഭയങ്കര ഇഷ്ട അഎടെ പോയാലും പുസ്തകം അതൊക്കെ നോക്കും അഹ് ഇനിയിപ്പോ എന്ത് ഫോണിലായാലുപ്പോ ഇൻസ്റ്റയിലായാലൊക്കെ നമ്മള്ങ്ങനെ സ്റ്റോറീസ്ക്കെ കാണുമ്പോ അതൊക്കെങ്ങനെ ആഹ് അതൊക്കൊരു രസാണ്
ആഹ് സ്റ്റോറി അങ്ങൻത്തൊക്കെകാണും
ആഹ് അങ്ങനൊക്കെ വായിക്കാനും തൊക്കെ ഭയങ്കരഷ്ട
ഉം ഉം ഉം
ഉം പിന്നെ ആദ്യൊക്കെ ഞാന് പുസ്തകം വായിക്കാം അങ്ങനൊക്കെ ഒരു ടൈമുണ്ട വൊയ്നി ഞമ്മ പൊരൊയ് വ്ണ്ടാവുംന്ന് വാ ക്കാവുമ്പൊ മ്മക്കതയ്റ്റാലൊന്നും കഴിയൂല ഉം അതോണ്ട്ങ്ങനെ ബേക്കോട്ടേക്ക് പോണതാ എല്ലെതും മം
പ്പോരോ പണി
ആഹ് അതന്നെ ഓരോ പണിയില് ഏർപ്പെടുമ്പോ പിന്നെ അതിനൊന്നും കഴിയൂലെ
ആഹ് ആഹ് ആഹ്
ഇപ്പതാചെർത് നീറ്റിട്ടില്ലതോണ്ട
ഏഹ് ചെയത് നെത്രായത്
രണ്ട് വയസായി അപ്പൊ ഊംഉം അവ് വുൾച്ച്നീ പ്പിയ്ക്കണം രാത്രിയ്ന്നു ലേറ്റായിട്ടാ ഒറങ്യ അപ്പോപ്പി പ്പതോണ്ട് അങ്ങനെ അങ്ങനെ വേഗം നീപ്പിക്കേല്ല കാരണം നീപ്പിച് കാണ് ന്ന്ണ്ടെങ്കി പിന്നെ നമ്മള പണി നടക്കൂല പക്ഷോള് വളതില് നോക്കിയങ്ങനെ നടന്നോളും എപ്പോളുണ്ടാവുല ചെലപ്പോന്ന് ചെൽപ്പൊട്ക്ക്ന്ന് പറഞ്ങ്ങനെ വരും ട്ടൊ
ആഹ്ആഹ്
അപ്പൊപ്പിന്നെ ഏഹ് എന്റെ ഏകദേശ പണിയൊക്കെ ഒന്നൊതുങ്ങിട്ട് വേണം വിളിക്കാന് ഏയില്ല അതണ്ട് പിന്നെ ഞാനും എളച്ചിയും
ആഹ് ഏഹ് ഇളച്ചിണ്ടോ വീട്ടില് എളച്ചിണ്ടാവ വീട്ടില് ഹലോ ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ല
ആഹ് കേൾക്കണ്ട് ഇളച്ചി്ണ്ടാ വീട്ടില്
ആഹ് ഇണ്ട് അപ്പൊ പിന്നെ നമ്മള് ഓള് പൊറത്തത്തെ പണിയെടുത്തിട്ടു അഹ് അതെ ഞാനടുക്കളത്തെ അങ്ങനെ ചെയ്യ അതുകൊണ്ട് പിന്നെ വേം കയ്യ്യും ഓക്കുണ്ട് ചെറുതൊന്നു
ആഹ് ആഹ് അങ്ങനെയാകുമ്പോ വേഗം കഴിയും രണ്ടാളും കൂടി ആവുമ്പോ
ആഹ് അതന്നെ അതുകൊണ്ടാണ് രാവി പണി കയിഞ്ഞു വേം കേയറാൻ കഴിയും ഒറ്റക്കാകുമ്പോളങ്ങനെതന്നെ വേഗം ഉണ്ടാക്കി വേഗം കേറും ഒറ്റക്കാകുമ്പോള് ഭയങ്കര പേടി മ്മ്
നമുക്ക് വേഗം പണി കയിച്ച വിചാര എവിടക്കെ പോവാണ്ടായക്കെ കയ് കയ്യും അല്ലെങ്കി കയ്യൂല
ഇതാണുങ്ങൾക്കൊക്കെയുള്ള പ്രത്യേകംള്ളൊരു പറിച്ചില വീട്ടില് പോവാനന്ന് പറഞെരുത് ഒൻപത് മണി എട്ട് മണിയാമ്പഴേക്ക് പണിയല്ലതും കയും അതേ പണിന്നല്ലേ എല്ലാ ദിവസം വീട്ടിലള്ളത്
ആഹ് ഞമ്മള് ഞമ്മള ടുക്കാമ്പോ വേം കഴിയും
അതെ അതങ്ങനെ പറിം അള്ളാ പറിം ഇതേ പണീനല്ലെങ്ങോ ദിവസം വീട്ടിൽ എടുക്കുന്നത് അപ്പൊ പിനെ വേറെ എടുത്തിട്ട്ന്ന് റസ്റ്റ് എടുത്തേടേക്കോ
ആഹ് ആഹ് ആഹ് അല്ലെങ്കില് പണി കയ്യണെങ്കില് ഒരു മി പന്ത്രണ്ടണി ഒരു മണിയൊക്കെ ആകും രണ്ടാള്
രണ്ടാളല്ലേ എനിക്ക് മൂന്നാളുണ്ട് രണ്ടാൺകുട്ടികളും ഒരു മോളും
ആഹ്
പിന്ന കേൾക്കുന്നില്ലേ
ആഹ് ആഹ് ഇപ്പോ കേക്കുണ്ട്
ആഹ് എന്താ ഇടക്കിടെ അങ്ങനെ കട്ടാവുന്നുണ്ടല്ലോ എന്ത് പറ്റി
എന്താന്നറിയില്ല റേഞ്ചിന് ഇപ്പ റേഞ്ചിണ്ട്‌
ഉണ്ടല്ലേ ആ
ഉം ഉം
അവിടെ റേഞ്ചിന്റെ കമ്മിയൊന്നുല്ല
എവിടെ റേഞ്ചിന്റെ കമ്മിയന്നെയാണ് ഇവിടെ വൈഫൈ വൈഫൈ വെച്ച
ഞാനന്നെവിടെയും വൈഫൈ ഉണ്ട് അത്കൊണ്ട് പിന്നെ അങ്ങനെ റേഞ്ചിന്റെ പ്രശ്നം വരൂല
അല്ലാതെ റേഞ്ച് കുറവാന്നേ
ആണല്ലേ ആ എല്ലാ സിമ്മും റേഞ്ച് ഇണ്ട് പിന്നെ ഒരു കുറവുള്ളത് ബി എസ് എൻ എൽ ഒക്കെ ആണെന്ന് തോന്നുന്നു അതും ഇവിടെണ്ട് ണ്ട്ട്ടോ റേഞ്ച് പക്ഷെ ഞങ്ങളെ ചില ഫോണിലെ കേക്കുമ്പോളിള്ള പ്രശ്നാണെന്ന് തോന്നുന്നു അധികാൾക്കാർക്കും ക്കും കൊയപ്പൊന്നുമില്ലാന്ന് പറയലുണ്ട് ഉ പിന്നെ ഒരേ ഒരു തൊടിയിലാണെന്നണ്ട് കാര്യമില്ലമ്മള് ഇതാകുമ്പോ കുറച്ച് ബേക്കോട്ടക്കെയാകുംമ്പോ അങ്ങോടട്ടിങ്ങോട്ടൊക്ക മാറുമെന്നു തോന്നുന്നു
വിളിക്കാൻ റേഞ്ചില്ല
ഇല്ലല്ലേ ആ ഏ ഇവിടെ ഞങ്ങൾക്ക് എല്ലതും കൊഴപ്പൊന്നുമല്ല അങ്ങാടി തന്നെയാണ് അതൊണ്ട് പിന്നെ
ആഹ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇവിടെ കൊറവാ ഏഹ്
ആ പ്രശ്നംന്നു ല്ല നല്ല സുഖണല്ല
ആഹ അങ്ങന ആ യഎല്ലാ സിമ്മും പോവോയ്‌ മറ്റേത് ഇത് റേഞ്ചിന്റെ പ്രശ്ന എന്ന നമ്മൾ വെറുതെ പൈസ കയറ്റ ഏതായാലും പൈസ കേറ്റണം
ആ അതിനകാട്ടിനല്ലത് കോള് ച ഇത് കട്ടാവാണ്ടിക്കാൻ വേണ്ട ദരി വൈഫൈ തന്നാ നല്ലത്
ആ വൈഫൈ ആണ് അയിനമ്മൾ കട്ടകാണ്ട് രണ്ട് പിന്നെ ജിയോക്ക് രണ്ടു മാസൊക്കെ നിക്ക് ക്കും അല്ലാത്ത ഏർട്ടലൊക്കെ
ക്ക്നന്നേ കാ